ഹലോ
ഹലോ
കേക്കണുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ
ആ കേൾക്കണ്ട്
ആ ആ പറയ എന്തൊക്കെയ വിശേഷങ്ങള്
എന്താണ് സുഖാണ് ഫുഡൊക്കെ കഴിച്ചോ
ആ കഴിച്ചു എന്തെന്ന സ്പെഷ്യല് ഇണ്ടായിന്ന
ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് ഞായറാഴ്ച ഒക്കെ അല്ലേ അപ്പന്ന് മന്തി വെച്ച
ആഹ് എന്ത്തു വന്ന്ത്യ
ചിക്കൻ മന്തി ഉണ്ടാക്കി
എന്താ പറയ അയില്ല ഇന്ന് മീന് ഫ്രൈയും സുലോപ്പി ആ അയല നത്തല് മൂന്ന് മീനുകളുണ്ട്
ഏ പിന്നെന്താ മീനിന് നല്ല വിലയായിട്ട് ഇ നല്ല മീനല്ല
ആഹ് ആഹ് ആഹ് അതെല്ലാം കൂടൊണ് വെച്ച ന്ന എന്താ മീൻകറി നത്തള്ളുണ്ട് മീൻകറി ഉണ്ടായിരുന്നു പിന്നെ കുമ്പളങ്ങന്റെ ഇലല്ല ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കാബേജും കാരറ്റും ഉപ്പേരി ഉണ്ടായിരുന്നു വേറെ
ഇവിടെ അനിയത്തി ഇമ്മ ഒക്കെ വന്നിരുന്നു അപ്പൊ ഞങ്ങള് അങ്ങനെ മന്തി ഞായറാഴ്ച ഇന്ന് ലീവ് അല്ലേ മുഹ ത്തിന്റെ ലീവിന് വന്നീന്ന് അവരൊക്കെ വീട്ടക്ക് അപ്പോ അവര ക്ക പ്പഇങ്ങനെ ഇങ്ങട്ട് വന്നിക്കന്ന്
രി ആഹ് രാവിലെ എന്താരുന്നു ബ്രേക്ക്ഫാസ്റ്റ്
ലാവിലെ പൂരിയും കടലക്കറിയിണ്ട
ആഹ് ഞാൻ ചപ്പാത്തിയും മുട്ടറോസ്റ്റും ഒണ്ടാക്കി
ആഹ് അതെ
പിന്നെ മഴ ഇണ്ടൊ അങ്ങട്
ഇവിടെ മഴ ഇപ്പൊ രാവിലൊക്കെ നല്ല രാവിലെ നല്ല മഴ ണ്ടാരുന്നു ഇപ്പൊ മഴ ഇല്ല
ആഹ് ഇവ്ടെ രാവിലെ എണീറ്റപ്പോഴൊന്നുല്ല പിന്നെ അങ്ങട് നല്ല മഴയാരുന്നു ഇപ്പൊ ഇല്ല കൊറഞ്ഞിട്ടുണ്ട് ആ നല്ല മഴ ആരുന്നു രണ്ട മൂന്ന് ദിവസായിട്ട് തീരെണ്ടാ ഇല്ല മഴ തീരെണ്ടായില്ല ആ ആ ഇന്ന് നല്ല മഴയാണ്
ആഹ് ആ അവിടെ അനക്ക് മക്കൾഇല്ലേ
ആ ണ്ട് രണ്ടാള്ണ്ട് ഞാന് എന്ത് പിന്നെ വാപ്പാക്ക് ഇവ്ട്ത്തെ വാപ്പാക്ക് നെഞ്ചി എന്തോ നെഞ് വേദന എടു ട് ക്ക്ന്ന്ണ്ട് പറഞ്ഞിട്ട് ആശുപത്രി പോയിട്ട് പിന്നെ വന്നപ്പം ലേറ്റായി പിന്നെ ബാലവാടി കൊണ്ടൊയിട്ട് തുള്ളി മരുന്ന് കൊടുക്കണ്ടായിരുന്നല്ലോ എല്ലാ വർഷോം അവിടെണ്ടോ ആ ആഹ് അവിടെണ്ട്ലെ
ഫോണില് കണ്ടിക്ക്ണ്
ആഹ് ആ ഇവിടെ ഞാൻ അത് കഴിഞ്ഞ് ആശുപത്രി പോയി വന്നിട്ട് കുഴപ്പമൊന്നുവില്ലന്ന് പറഞ് ബ്ലോക്കിന്റെ പ്രശ്നംണ്ടായിന്നെ അപ്പൊ
ആഹ്
പോയി വന്നിട്ട് പിന്നെ അങ്ങനെ ബാലവാടി പോയിട്ട് അവനക്ക് തുള്ളി മരുന്ന് കൊടുത്ത് വന്ന് പിന്നെ അങ്ങനെ തിരുമ്പിക്കുളി കഴിഞ് ആ കുട്ടികൾക്കാവും പിന്നെ ചെറിയോൻ പിന്നെ വേം കഴിക്കും ആ വലിയവൻ പിന്നെഅവ്കൊണ്ട് അങ്ങനെ ഇരിക്കും
ഉം എത്ര ആയിക്കണ് കുട്ടികൾക്ക് എ
ഒരാൾക്ക് ഒമ്പതും ഒരാൾക്ക് ഒന്നരേം
ആഹ്
ആഹ് അങ്ങനെ പിന്നെ ഞാന് ഫുഡ് കഴിച്ച് വന്നു ആഹ് അപ്പൊനെ ഒറക്ക ഒറക്കാൻ കിടത്തീക്കാണ് ചെലപ്പോ ഞാന് എന്താ പറയാ പെട്ടെന്ന് ഒറക്കാനൊക്കെ കേടത്തി കൊറെ നേരം നിന്നാട്ടി നമ്മള് വിചാരിക്കും ഉറങ്ങിട്ടുണ്ടാവുന്ന് വിചാരിക്കും പഷേ തിരിച്ച് നമ്മള് അടുക്കളേക്ക് എത്തുമ്പത്തേന് പിന്നാലെ വരും ആഹ്
ഉം ഹസ്ബന്റ് നാട്ടിലാ
അല്ല അല്ല പിന്നെ ഏ എത്ര ആളാ ആ ആ
ഇ ഇക്ക് ക്ക് മൂന്ന് മൂന്നാള് മൂന്നാള്
ആഹ്
രണ്ട് പെൺകുട്ടി ആ രണ്ട് പെൺകുട്ടികളും ചെറുത് ആൺകുട്ടിയാണ് മൂത്താൾക്ക് പതിമൂന്ന് വയസ് ആയിക്ക്ണ്
ആഹ് ഇവന് മൂത്താൾക്ക് ര ഒമ്പത്
ആഹ്
ശെരി ആഹ്
ഉം മറ്റേ അ
പിന്നെ ആഹ് ആഹ്
ഉം കുട്ടികള് സ്കൂളിലൊക്കെ പോ പോണില്ലേ
ളിയാള് പോണ്ട് ഒന്നര ആയിട്ടുള്ളു ചെറി ആ ആ. ഏ പിന്നെ പുറത്തൊന്നും പോയില്ലേ ഇന്ന്?
ഏയ് മഴക്കല്ലേ.
ആ ആ.
ഉം. മഴ ആകുമ്പോ മുറ്റത്തക്ക് പേരെന്ന് മുറ്റത്തക്ക് ഇറങ്ങാൻ തന്നെ മടിയാണ്. ഒക്കെ കഴിഞ്ഞാ ഉള്ളിലൊരു ഭാഗത്തിരിക്കാൻ തോന്നും.
ആ ആ. പിന്നെ
പിന്നെ വേറെ എന്തൊക്കെ? എന്താ ഉറങ്ങലുണ്ടോ ഉച്ചക്ക്?
ആ ഉറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് എന്താ പറയാ കിടന്ന ണ്ടെങ്കിൽ പിന്നെ ഒന്ന് നല്ലവണ്ണം റസ്റ്റ് എടുക്കുക ചിലപ്പോണ് അങ്ങനെ ഉറങ്ങൂല. നല്ലോണം റെസ്റ്റ് എടുക്കണന്ന് തോന്നി അങ്ങനെ അങ്ങനെ ഉറങ്ങലൊന്നുല്ല പക്ഷെ ഇങ്ങനെ കിടക്കും.
കടക്കും കടന്നില്ലെങ്കി നമുക്കൊരു കേടായിക്കാരം.
ആ അത് തന്നെ ഇതോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് നിങ്ങള് അവിടെ എങ്ങനെ മന്തി വെക്കാന്ന് പറഞ്ഞു പരീക്ഷി
ആ ഇവിടെ മന്തി ഞാൻ വെക്കേ മറ്റേ മന്തി മസാല ഞാന് ഫോണില് നോക്കീട്ട് ഞാൻ മന്തി മസാ സാല ഞാൻ ഉണ്ടാക്കിയ ഉണ്ടാക്കലാണ്. മറ്റേ ആ പോറാത്തുന്ന് വാങ്ങിയേക്കളും നല്ല സാധനക്കാരം ഞമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ.
ആ ആ ഇംഗ്ലീഷ് വേഡ്സ് കൊറച്ച് കൊറക്കട്ടോ.
ആ സോറി ഞാ അതാ ആഹ് ആഹ് ആഹ്. മറ്റേ എന്താ പറയാ അങ്ങനെ ഒരു തപ്പിപിടിത്തം തോന്നണ്. എന്താ ഞമ്മള് ഉണക്കനാരങ്ങല്ലേ ഒണക്കനാരങ്ങ മല്ലി മല്ലി പച്ചമല്ലി മറ്റേ എന്താ പറയ കാശ്മീരി മുളകില്ലേ?
ആ ആ.
ഇത് ഏലക്കായ പട്ടാപ്പൂവ് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാടെ നല്ലോണം ഒന്ന് വറുക്കാ. നല്ലോണം വർത്തിട്ട് അത് പൊടിക്കുക. എന്നിട്ട് ചിക്കന് കളർ കൂട്ടിട്ട് ഈ മന്തി നമ്മൾ ഉണ്ടാക്കിയ മന്തി മസാലെം ക്യാപ്സിക്കും മല്ലിയിലെം സൺഫ്ലർ ഓയിലും പാടെ നല്ല കൈ കൊണ്ട് നല്ല കൊ നല്ല കൊഴക്ക
ക്ക ഇണ്ടല്ലോ ക്യാപ്സിക്കങ്ങള് എന്താണ് പേസ്റ്റ് ആക്കുവോ?
ഏയ് ഇല്ലല്ല കഷ്ണം വെട്ടി നുറുക്കിട
ആ.
ആ നുറുക്കിട്ടാതെ തന്നെ അത് വേ ആ ചിക്കൻ വേവുമ്പോത്തിന് അത് നല്ല ഇതായിട്ടുണ്ടാവും അതിൽ പേസ്റ്റ് ആയിട്ടുണ്ടാവും അതില് ഞമ്മള് ക്യാപ്സിക്കം ഇട്ടത് അതില് കാണൊന്നില്ല. ഉം അങ്ങനെ നല്ല മിക്സ് ആക്കി നമ്മള് ഒരു മണിക്കൂറൊക്കെ അങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെക്കാ.
ആഹ് എത്ര നിങ്ങള് എത്ര ക്യാപ്സിക്കം എടുക്കല് ഇപ്പൊ ഒരു കിലോനൊക്കെ വെക്കുവാണെങ്കില്?
ഒരു കിലോനൊക്കെ വക്കണച്ച് ഒന്നു മതി.
ഒന്ന് മതീല്ലെ?
ആഹ്
ഇത്ര തന്നെ എടുക്കല് ഇനിയിപ്പോ ഇങ്ങളെ അവിടെ എങ്ങനേങ്കിലും മാറ്റണ്ടോന്നറിയില്ലല്ലോ? എന്തെങ്കിലും പുതിയ പൊടിക്കൈകള് കിട്ടാണങ്കിൽ ആ
അത അല്ല ഞാപ്പന്ന് ഇവിടെ രണ്ട് കിലോനാവച്ചിനെ അപ്പൊ ഞാൻ രണ്ട് ക രണ്ട് മാഗി ട്യൂബ് രണ്ട് മാഗി ട്യൂബിടുക്കുമ്പൊ അയില് നാല് കട്ടോള്ണ്ടാവുട്ടോ ആ നാലെണ്ണണ്ടാവുട്ടോ അതും
പൊതിന യൂസ് ചെയ്യൂലല്ലോ? പൊതിന എടു
പൊതീന ഞമ്മള് ഇത്ക്കുള്ള സൈഡായിട്ട് ഞമ്മള് വള്ളോം ഇതൊക്കെണ്ടാക്കൂലേ?
ആ അല്ല ചോറ് വെയ്ക്ക്യാ?
ക്ക് മല്ലിഎല മാത്രം കൂട്ടുള്ളൂ.
ആഹ് ആഹ് ആ ഇവിടെ അങ്ങനെ തന്നെ പക്ഷെ ചില അങ്ങനെ ഇടുന്ന കണ്ടുക്ക്ണു അപ്പൊ അതിന്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ രുചിയൊക്കെമാറുലെല്ലേ?
ആ എന്തേ?
അല്ല ഈ പൊതീന ചിലര് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്ന്നറി
ആ ഞാൻ ഇവിടെ ഉപയോഗിക്കലില്ലട്ടോ.
ആ ഞാനും ഉപയോഗിക്കലില്ല ഇൻക്കു ഷ്ടല്ല മന്തി
ആ ആ ഞാൻ എന്താ ചെയ്യാച്ചിട്ട ഇന്നിട്ട് മാഗിക്യൂബും സൺഫ്ലവർ ഓയിലും ഒക്കപാടെ ഇപ്പ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെപ്പാടെ നല്ലോം മിക്സാക്ക്.
ആ ആ അതല്ല അപ്പൊ മറ്റേ ഈ വലിയ ഉള്ളി അതൊന്നും ഇടൂല?
ഏ വല്ലുള്ളിഒന്നും ഏയ് ഏയ് ഇഞ്ചിം വെളുത്തുള്ളീം ഒന്നുടൂല. ഇടിയോ?
ചോറിലെന്നെടൂല?
ഏയ് ആ സാധനം കാണിക്കേ ഇല്ല.
ആ തക്കാളിയോ ആ അതൊക്കെ ഇടും.
ഏ അപ്പം അപ്പ മസാലണ്ടാവൂലേ?
ആ മസാലണ്ട് ഉണ്ടാവും പക്ഷേ ഇവിടെ എന്താ മസാല വേണം എന്നിട്ട് ആ മസാല ഞങ്ങളെ ചോറിലിക്കണ് ഒഴിക്കും. ഇന്നിട്ട് ഇങ്ങട് ധമ്മിടാ ചെയ്യല് ഞാ ഞങ്ങളങ്ങനാ ചെയ്യല്.
ഇതിന് ചെറിയൊരു മസാ ചെറിയൊരു ഗ്രേമാ തല പോലൊക്കെണ്ടാവുള്ളു.
ആ ഇത് അത്യാവശ്യം മസാലണ്ടാവും ഞങ്ങളെ ഇവിടെ മസാല വേണം അപ്പൊ വലിയുള്ളി തക്കാളി അതൊക്കെ ഓരോന്ന്ട്ടോ കൊറേല്ല ഓരോ ഓരോന്നും. എന്തടി? ഞ്ചി വെളു പച്ചമുളക് എന്താ പറയാ മാഗി ക്യൂബ് ക്യാപ്സിക്കം പിന്നെ അരിഞ്ഞിട്ടും ഇടും വേണെങ്കിൽ അല്ലെങ്കിൽ അത് ഇടും ഉപ്പ് എല്ലാ സാധനങ്ങളുംകൂടങ്ങട്ടിട്ട്. പേസ്റ്റാക്കും നല്ലോം പേസ്റ്റാക്കീട് എന്താ എന്നിട്ട് മ് മ് ഇതാക്കി ചിക്കനില് മസാല തേച്ച് വെക്കും.
ആഹ്
ഏല് എന്നിട്ട്ങ്ങള് ഇങ്ങനെ മസാല ഒക്കെ തേച്ചിട്ട് പിന്നെന്തായ്യാ?
പിന്നെ ഇങ്ങനെ മസാലൊക്കെ തേച്ചിട്ട് കൊറച്ചേരം ഞാൻ ഒരു മണിക്കൂറൊക്കണ് അത് റസ്റ്റ് ചെയ്യാ നൗക
ആ ആ
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മള് ഏ അത് അടുപ്പത്ത്ക്ക് വെക്ക്ണ സമയത്തന്നെ അരി കഴുകിട്ട് വള്ളത്തിലിട അപ്പൊ ഈ ചിക്കൻ ആവ്ണ ടൈമു കൊണ്ട് ഈ ചിക്കൻ ആവണ ടൈമു കൊണ്ട് ഞമ്മ നമ്മക്ക് ഈഅരി കുതിർന്നട്ടും പിന്നെ അത് ആയാ ല് വെള്ളം വെക്കുക വെള്ളത്തിക്ക് ഇതേമാതിരി ഉണക്ക നാരങ്ങും പട്ടയും പൂവും ഏലക്കായും, ഉപ്പും, കുരുമുളകും, വ ഇട വന്നിട്ട് തിളപ്പിച്ചിട്ട് ഇതി കിട്ടിട്ട്- ഇതാക്ക പൊക പച്ചമല്ലിയോ
പച്ചമല്ലി ഇങ്ങനെ പൊടിക്കാണ്ട മല്ലി-
ആഹ അത് അത്ണ്ട് ഇങ്ങീടെലണ്ട് ഇല്ല ഇങ്ങീടെല
ആഹ! ആഹ! അതിന് അത് ഇട്ടിട്ടുണ്ടെങ്കില് വേറെരു- ആ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ഒരു പ്രത്യേക ഒരു എന്താണ് മണം. ഉ
ആഹ! അങ്ങനെ തന്നെ എന്നിട്ട- പിന്നെ ചോറ് ഊറ്റിയിട്ട് ഇതിന്റെ മേല ഇട്ടിട്ട് പക പക ഇതാക്കൂല ഞാൻെന്തോ കാണ്ടിച്ചിട്ടാ കണല് നമ്മള് ചോറ് വെക്കുമ്പോ കണലിണ്ടാവൂലേ
എടി പത്ത മിനിറ്റായിട്ടോ ക പത്ത് മിനിട്ടായി
ആ ശരി ആഹ!